ആഹ് ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട്-
കേക്കണില്ലേ? ഉം ഇല്ലാ അവിടൊക്കെ എങ്ങനെ? ആ സ്പെഷ്യലായിട്ട് ഫുഡ് ഒക്കെ അവിടുത്തെ-
ഇവിടൊന്നും ഇല്ല ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് പപ്പേം അമ്മേം ഞാനും ഉള്ളൂ ചേട്ടനും അനിയത്തിയൊന്നും ഇവിടെ ഇല്ലാട്ടോ- അപ്പൊ ഞങ്ങള് മൂന്ന് പേരാണേ- ഇപ്പം ഞാൻ- ഞങ്ങള് എന്താക്കും രാവിലെ- പിന്നെ വലിയ കാര്യം ഒന്നുമില്ല രാവിലെ ഒരു ചായ ഉണ്ട് ചായേന്റെ കൂടെ ബിസ്കറ്റ് മാത്രം കഴിക്കും ഞാൻ ഞാൻ എന്റെ കാര്യാണ രാവിലെ ചായ ഉണ്ടാക്കും അതിന്റെ കൂടെ ബിക്കറ്റ് കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ്‌ ഉണ്ടാവും ചോറ്‌ കറി അങ്ങനെ അല്ലാതെ രാവിലെ ഇങ്ങനെ വല്യ കാര്യത്തിൽ മറ്റേ ദോശ ഇഡലി അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും- അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കത്തില്ല പിന്നെ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കിയാലേ ഉള്ളൂ- പിന്നെ ബിസ്ക്കറ്റ് കഴിക്കും അതിന്റെ കൂടെ- ചായ കഴിക്കും പിന്നെ വെശക്കുമ്പം ചോറ് കഴിക്കും പിന്നെ ഉ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും വൈകുന്നേരവും ചോറ് കഴിക്കും- എ
ആഹ് ആ അപ്പം അപ്പ അമ്മയൊക്കെ?
അപ്പേം അമ്മേം പപ്പക്- ക്ക് ഒക്കെ രാവിലെ ചോറ് ഭയങ്കര ഇതാണേ- പപ്പക്ക് ചോറ് ഭയങ്കര പപ്പക്ക് ചോറ് വേ പ്പം രാവിലെ അപ്പൊ പിന്നെ ഞങ്ങള് മൂന്നുവല്ലേ ഉള്ള് അപ്പം പിന്നെ വലിയ എന്തായാലും മറ്റേതൊന്നും ഉണ്ടാക്കണ്ട ഞാൻ മാത്രമല്ലേ കഴിക്കാനുള്ളൂ ഞാൻ മാത്രേ ഉള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കാറില്ല രാവിലെ അതെ പിന്നെ അനിയനും ചേട്ടനും ഒക്കെ വരുമ്പം ചേട്ടത്തി അനിയനും അനിയ ത്തിക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കഴിക്കാൻ വേണ്ടീട്ട് അല്ലാതെ ഇപ്പം ഒന്നുല്ല ഇപ്പം ഇങ്ങനെ പോന്നു രാവിലെ ച് ചോറ് ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചോറ്
ആഹ് ഞാനും എപ്പഴും ആഹ്. ഞാൻ എപ്പളും വിചാരിക്കും രാവിലെ കൊറച്ച് കഞ്ഞി ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കെറ്ച്ച് കഞ്ഞി വെയ്ക്കും മദ്രസ് പോയി വന്ന് അത് കൊറച്ച് കുടിച്ച് വേ സ്കൂ കും ഇവർക്കിത് ചായ വേണം കടി വേണം വേണം അത് ചെലപ്പോ തേങ്ങാപ്പാല് വേണം അയ്യോ ഒരാള കൈയൊണ്ട് എല്ല ഇണ്ടാക്കണ്ടേ? ആഹ് അത് മൂന്നാക്കും മൂന്ന് തരം. ആഹ് ഈ മൂന്നാക്കും മൂന്ന് തരം അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവിടെ ഓലെ വല്ലിപ്പയും വല്ലിമിം ഭയങ്കര ചീത്ത അത് പിന്നെന്താ കുട്ടികൾക്ക് ഉണ്ടാക്കണ്ടെ പറഞ്ഞാണ്ട് അപ്പൊ ആഹ് അപ്പൊ ഞാൻ പറയും അവരെ അത് ശീലിപ്പിച്ചാ എനിക്കന്നല്ലേ ബുദ്ധിമുട്ട് അ യെഹ് ഇപ്പ ഞാൻ കൊറേ മൈന്റ് ചെയ്യൂല്ല ഓര് ആഹ് ഒരു കറി ഉണ്ടാക്കും അത് വേണ്ടവരു കഴിച്ച മതി അല്ലെങ്കി ചായ കൂട്ടി കടിച്ചിന്നൊ പറിം.
ഇത്പ്പല്ല ഓരോരുത്തർക്കും നമ്മളങ്ങനെ നമ്മളങ്ങനെ വാശീലിങ്ങനെ ഇതാക്കി കൊടുക്കാന്നുണ്ടെ പിന്നെ അതൊരു വയങ്കര വ ഇതാവൊലേ അത് മാറ്റ ത്തൂല്ല. ഇപ്പളേ ഇങ്ങനെ അങ്ങോട്ടിതാ ഇന്നാ പിന്നെ കൊഴപ്പല്ല.
ആഹ് ശരിയാണ് ഇന്റസ്ബൻഡ് പറയും വാ അവളല്ലേ ഇനിപ്പൊ അവര് വ അവരെ വളർത്താള്ളെ ഞമ്മളല്ലേ അപ്പൊ അവരഅ് ശീലിപ്പിച്ച് കയിഞ്ഞാ പിന്നെ ഞമ്മളന്നെ എടങ്ങാറാവ. അഹ് അപ്പോ തിന്ന്ണെ തിന്നാതെ ഞാൻ പറയും ഇണ്ടാക്കീട്ട് ടേബ്ൾമെ കൊടുന്നക്ക്ണ ജോലി മാത്രം. ഞാൻ ചെയ്യ തിന്നാ വേണേ തിന്നോ പോയി ക്കോ
എന്റമ്മേം ഇത് തന്നെ എന്റമ്മേം അത് തന്നെ കഴിക്ക്ന്നവര് കഴിച്ചാ മതി അങ്ങനെയാണ് മമ്മി ഇല്ലാ ത്തവര് വേണേ വന്ന് ഉണ്ടാക്കി കഴിച്ചോളാ അങ്ങനെയാണ് എന്റെ മമ്മീടെ ടോക്ക്.
ആ അപ്പാണ് പിന്നെ എന്തായാലും എടക്ക് ഞാൻ ആ അപ്പൊ ഞാൻ പറയും എടക്കൊക്ക ഞാ പറയും ഏഹ് എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ ഈ രാവിലെ ഈ പലഹാരം ഉണ്ടാന്നെ ആ ചോറും കഞ്ഞിം വല്ലിയ കൊഴപ്പുല്ലാ ഏ അതാവും വേ ആവു ഇത്‌മ്മയെ ഇത്‌മ്മെ കൊറെ ടൈമ് പോവും അതെ ഞാൻ പറയുവാ ഒര് ദിവ് ട്ടുന്ന് എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവര്ക്ക് അതൊന്നു അല്ല അവ്ടെ ചായ ഒയുടെ കടി ഒയു ഇന്ന് കഞ്ഞിയാ വെക്കുന്നെ അപ്പ കൊർച്ച് കഞ്ഞി
ആ അതെ ലാസ്റ്റ് ഇപ്പ അങ്ങനെ ഒക്കെയായിന്ന് ടൈമ് ഒക്കെ ഇണ്ട് പിന്നെ കൊഴപ്പയില്ല പിള്ളാർകൊക്കെക്കെ എല്ലാം ഇഷ്ടൊള്ളത് ഇണ്ടാക്കി കൊട്ക്കാര്ന്നു പക്ഷെ ഇത് ടൈമും ഇല്ല അല്ലെ അതിന്റെ ഇടയിൽ എന്റെ അമ്മ അതെ പ പണിയൊന്നും ഇല്ലാത്തപ്പം മമ്മി എല്ലാം ഇണ്ടാ‌ക്കി ട്ടോ അമ്മ എല്ലാം ഉണ്ടാക്കി തെരും പണിയൊന്നും ഇല്ലാത്തപ്പം പക്ഷെ പണിയൊക്കെ ഇങ്ങനെ തെ ഭയങ്കര തെരക്ക്പിടിച്ച സമയത്തൊന്നും ഒന്നും ഉ ണ്ടാക്കത്തില്ലെയ് അപ്പ എന്തെങ്കിലും ചോയിച്ചിണ്ടെങ്കി ഇങ്ങോട്ടെക്ക് ചീത്ത പറയും
ആഹ് ഞമ്മള് ഞമ്മള് ഞമ്മക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യം വരുമ്പോ ഇവർക്ക് ഇവർക്ക് അപ്പളും ഇവരുടെ ശീലങ്ങളാണ് ഞമ്മള് മാറ്റാൻ നോക്കിയ അവര് മാറ്റണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറയൂ ഇതൊക്കെന്താ അതാ ആഹ് ഇടെക്കിപ്പോ വാ അതറിയ അപ്പ ഇപ്പൊ എനി ഞാൻ എന്റിഷ്ടത്തിനിണ്ടാക്കും വേണെ കഴിച്ചാമതി
അപ്പൊ രാവിലെയൊക്കെ എന്ത്‌ണ്ടാക്ക രാവിലെ എന്തു ഇണ്ടാക്കാ
അധിക അധികം പുട്ട് ആഹ് മുറ്റത്തെനിക്ക് പൊറത്ത് അടുപ്പ് കുറച്ച് വെള്ളം വരുന്നൊണ്ട് ലീക്ക് ഉള്ളതൊണ്ട് ഞാന് അങ്ങനെ കത്തിക്കാൻ പറ്റും അപ്പെനിക്ക് ഗ്യാസിപ്പ അങ്ങനെ ഉപയോഗിക്കാന് കൊറച്ച് പേടിയാണല്ലോ യാസിൻ കൃഷ്ണമാർ അപ്പപ്പൊ ഞാന് പുട്ടൊക്കെ ഉണ്ടാക്ക അപ്പൊ വേഗം ആവൂല്ലോ പുട്ടൊക്കാവട്ടെ ആഹ് ആഹ് അപ്പൊ അധികം പുട്ട് അങ്ങനെ വെക്കുന്ന ആഹ് കറി കാണും കറി അല്ലെ പഴം പഴം റോബസ്റ്റ ആണ്
ആഹാ പഴൊണ്ടെങ്കി പിന്നെ കൊഴ പ്പ്ല്ല മ്മ് കറിണ്ടാക്കണ്ട
തല്ലെങ്കില് ഇത് ഉപ്പുമാവും അങ്ങനെ വേഗം വേഗം ആവണ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ
നിങ്ങള് ഏത് ഉപ്പ്മാ ഉണ്ടാക്കാ എനിക്കും
ഏറവ പിന്നെ ഒരു ഗോതമ്പിന്റൊരു സംഭോണ്ടല്ലോ ഏ മറ്റേ ഇതിൽ എല്ലാതായിട്ടുണ്ടാക്കോ സേമിയആ ഒക്കെണ്ടാക്കും
സേമിയ ഉപ് ഉപ്പുമാവൊണ്ടാക്കും അല്ലെ ഞങ്ങളങ്ങനെ സേമിയെം കൊണ്ട് സേമിയ നമ്മള് പായസം ഒണ്ടാക്കും സേമിയേം കൊണ്ട് ഉപ്പുമാവ് അങ്ങനെ ആ ഒണ്ടാക്കും പിള്ളേർക്കൊക്കെ ആവുമ്പോ പിന്നെ നല്ലതായിരിക്കും അല്ലെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായെങ്കിൽ ഉം
ആ അപ്പം ഇത് എന്താന്ന് വെച്ചാല് ഇവർക്ക് ഇവര് നമ്മള് ഏതും കൊടുത്താ ഇതാകും പക്ഷെആ ചെലപ്പോ ഉപ്പാക്കും ഉമ്മാക്കും പറ്റൂല്ല അവര് പ്രായം ചെന്ന് അവര് ആ ഒരു ഇതില് ആ ജീവിച്ച ആൾക്കാരല്ലെ ഇവര് ഇതിപ്പോ എന്താ ടേസ് തംഭവം അങ്ങനെ വെയ് അയ് ഇന്നെന്തായിത് ആ അങ്ങൻത്തേയിട്ട് വേറൊന്നുല്ലേ അവസ്ഥ അങ്ങനെ ടിലീം ഇനിപ്പോ എന്താ കാട്ടാ അപ്പൊ ഓലിക്ക് വേറെ എന്തേലും ണ്ടാക്കി കൊടുക്കും അതെ പിന്നിപ്പോ ഞമ്മള് ഇപ്പൊ കൊറ മാവ് ഇപ്പ ഇപ്പൊ പുട്ടിന് എന്തെലും കൊഴച്ച് മാവ് ബാക്കിയുള്ളെ ഫ്രിഡ്ജില് വെച്ച് പിറ്റേ ദിവസം അത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാ ഇന്നലെ പുട്ടല്ലായിരുന്നൊ ഇന്നുംപുട്ടാണോ ഞാൻ പറയും എന്തെങ്കിലും കഴിച്ച് വെശപ് എന്തെങ്കിലും കഴിച്ച് വെശപ്പടക്കാനാ എല്ലാരും നോക്കാ ഇവിടെ വെറൈറ്റി വെറൈറ്റി
അതെ ഇവിടെ വെശപ്പാണോ മാറേണ്ടത്
അതെ ആ ആ ആ അതെ ആ എട അതെ ഞാൻ ഇപ്പൊ പിന്നെ എന്താച്ചാ എനിക്ക് രാവിലെ കുക്കു ചെയ്യുന്നേനെക്കാളും എനിക്കിഷ്ടം രാത്രിയാ രാത്രി ഞാനേ ഒരു ഏഴ് ആ ഞാന് ആ ഉണ്ടാക്കാൻ വിചാരിച്ചാ നല്ല ബുദ്ധിമുട്ടാ ആ അപ്പൊ ഞാൻ പറയും അപ്പൊ ഒണ്ടാക്കണ രാത്രി കറി ഉണ്ടാക്കുമ്പോ ഞാൻ കൊറച്ച് കൂടുതല് വെക്കുവെം ചെയ്യും അ രാവിലെപ്പോ അങ്ങനെ കൂടുതല് അതൊന്നും പ്രശ്നല്ല പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് എപ്പളും പറയുവാ ആരോടു ത്തു തരാഇല്ലാത്തോണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാ കുക്കിങ് അതിന് യന്ത്രം ഇല്ലല്ലോ ഇപ്പൊ എല്ലാത്തിനും യന്ത്ര ആ മിഷീൻ കണ്ടുപിടിച്ച പോലെ ഇതിന് മിഷീൻ ഇല്ലാത്തോണ്ട് നമ്മള് തന്നെ എറങ്ങണം-
അതെ എനിക്കും കുക്കിംങെന്ന് പറഞ്ഞിട്ട ഭയ് ഭയങ്കര ഒരു-
ആ ആ എന്താണ് ഞാൻ എല്ലാം ഉണ്ടാക്കും പക്ഷെ ഭയങ്കര മടിയാ- എല്ലാം ഉണ്ടാ
എല്ലാ ഒണ്ടാക്കുവേ എല്ലാം ആണോ ഒണ്ടാക്കൂന്ന് പറഞ്ഞാതന്നെ കൊഴപ്പവില്ല എനിക്ക് എനിക്കിട്ട് ഉണ്ടാക്കാനും അറിയത്തില്ല ആ മടിയാണ് സത്യം പറഞ്ഞിട്ടപ്പ ഗ്യാസിനക്കെ വെല കേറിയാരണം മമ്മി അടുക്കളേലൊന്നും കേറ കേറ്റത്തു വരെ ഇല്ല
ആഹ നമ്മടെ പരിക്ഷണങ്ങള് നടക്കൂല
അതെ ഗ്യാസ് തൊട്ട് കളിച്ചിട്ട മമ്മി തട്ടിക്കളിയും അങ്ങനെയാണ് ഗ്യാസിലൊന്നും തൊടിക്കില്ല
ഞാന് പിന്നെ എന്ത്‌ വെച്ചാൽ പച്ചക്കറി ആണെങ്കിലും ല്ലാംതന്നെ ആ അത് ഇനിയിപ്പോ ഒരുവിധം പ്പ ഉദാഹരണംന്ന് വെച്ചാല് മഴ പെയ്തു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഉള്ളി സംഭവങ്ങളൊക്കെ ചീ ചീഞ്ഞ്ട്ടാ വര്യ നല്ല ഡാമേജായിട്ട വര്യ അപ്പൊ അപ്പ അവർക്ക് അവിടെ ഈ കൊടുക്കണ ആൾക്കാർക്കാ നഷ്ടം അവര് നല്ല വെല കൂട്ടും
അതെ
വെല കൂട്ടാതിരിക്കാൻ പറ്റൂല
എന്തൊക്കെയായാലും നമ്മള് മേടിക്കുന്നോർക്ക് അല്ലെ മേടിക്കുന്നോർക്ക്
ആഹ് അതെ ഉൾ ഈ മണ്ണിനടിയില് മണ്ണിനടിൽ ഇണ്ടാവുന്ന സമ്പത്ത്ന്ന് നല്ല വില കൂടുക കാരണം അത് ച് വെള്ളം വന്ന് ചീയ്യല്ലേ അവിടെ ചീയ്മ്പ അപ്പൊ അവര് വേഗ കൊടുത്തൊയിവാക്കാൻ നോക്കും
ഉം എന്തൊയ് നിന്തെ ക്കാവത്തുല്ലേ
എങ്ങനെയാലും ഞാൻ പറയാ എത്ര മ്മള് സാധനങ്ങൾ കൊറച്ച് വാങ്ങിച്ചാലും നമുക്ക് അത്യാവശ്യം നല്ല ബില്ല് വരും
നല്ല ബില്ല് വരും ഇപ്പൊക്കെ കേറിയാലല്ലേ എത്രയൊക്കെ ബില്ല് വരുന്ന കാണുമ്പോ തന്നെ കരച്ചില് വരും ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയാ എങ്ങനെ ജീവിക്കുന്ന വരുമാനം കൂട്ടാതെ ഒന്നും വഴിയില്ല
ശരിയാന്നേ ശരിയാന്നെ നാല് അഞ്ച് സാധനായി കഴിഞ്ഞ അഞ്ഞൂറ് രൂപ അഹ് ഞാ വെർതെ വാങ്ങി ചെയ്തു
സത്യായിട്ടു എനിക്കുഅവെ ഇപ്പൊ പിന്നെ ഞാനൊക്കെയാണ് മാർക്കറ്റിലൊക്കെ പോവുന്നെ. ഇതൊക്കെ ബില്ലൊക്കെ കാണുമ്പോ എന്നെ കണ്ണിങ്ങനെ തള്ളി വര്അ
ആ അതെതെ ഞമ്മൾ ഞമ്മൾ ഇങ്ങനെ പരിചയ പെടുമ്പോ അമ്മക്ക് ഏകദേശം എല്ലാത്തിന്റെയും റൈറ്റും കാര്യങ്ങളും അങ്ങനെ
അതെ നമ്മൾ നമ്മളൾ പോവുമ്പളാണ് നമുക്ക് അതിന്റെ ഈ സംഭവങ്ങളൊക്കെയാണ് ഞാനവിടെ വെറുതെ എടുത്ത് കളയു ന്നത് ഒക്കെയാണ് ഞാനിപ്പോ ഇതങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഒ രു ഒര് വെലെയില്ലാതെ ഞാനി എണ്ണയൊക്കെ ഇങ്ങനെ മറച്ച് കളയായിരുന്നു എണ്ണയൊക്കെ ഒഴിക്കുമ്പളെ എണ്ണ പകുതി അങ്ങനെ പോവും മമ്മിയൊക്കെ എന്നോട് ഭയരമായിട്ട് ചൂടാവും എനി എനിക്ക അറിയത്തില്ല ഒക്കെ ഇത് ത്ത് ഇങ്ങനെ പോവുന്നെയിൽ ഇപ്പളാണ് എനിക്ക് മനസ്സിലാവുന്നെ ആ എണ്ണക്കൊക്കെ അവിടെ നൂറ് നൂറ്റമ്പത് രൂപയായിരുന്നു
ശരിയാണ് ശരിയാണ് അയ് ഞാൻ ഇബടെ വന്ന സമയത്തൊക്കെ ഏ ഈ പയർ വർഗ ഗങ്ങളൊക്കെ ഇന്റെ കയ്യിന്ന് തട്ടി പോവും ഞാൻ പതുക്കെ ഇമ്മ കാണാതെ വേഗം അടിച്ച് പൊർത്ത്ക്കാക്കും ഇപ്പ നമ്മളാവുമ്പോ എല്ലാം പെറുക്കിയെടുക്കും
ആ അതെ എന്റെ
ഞാനങ്ങോട്ട് പെറുക്കി എട്ക്കും
എന്റെ ഇത് ന്ന് പറഞ്ഞാ എണ്ണ ഒഴിക്കുന്നതിലാണ് എണ്ണ ഒഴിക്കുന്ന എണ്ണ ഒഴിക്കുന്ന പകുതി മുക്കാലും നെല ത്ത് പോവാരുന്നു മമ്മി ഒന്ന് ചൂടാവുന്ന ഇപ്പ ഇത്രയും വല്ലിയ ഇത് ഇണ്ട്ന്ന് ഞാനിപ്പളാ അറിയുന്നെ അവരൊക്കെ ഇത്രേം വലിയ
ശരിയാണ് നമ്മൾ ഇങ്ങനെ ഒറ്റക്കാവുമ്പളല്ലെ നമ്മൾ ജീവിത
ജീവിതം ഇല്ല ലെ ഇതൊക്കെ നമ്മൾ നമ്മൾ ഇതകുമ്പളാണ് ഇനിയിപ്പം നമ്മുടെ പോക്കറ്റിന്ന് പോവുമ്പോ എന്തായിരിക്കും ക്കും ലെ ഇതിപ്പോ പപ്പയുടെ പോക്കറ്റിലായോണ്ട് പിന്നെ അത്രക്ക് അത്രയ്ക്ക് ഇങ്ങനെ പോവുമ്പോ ഒരു സങ്കടം വരുന്നൊള്ളു അപ്പൊനി നമ്മടെ പൊക്കറ്റീന്നാവുമ്പോ നമ്മളൊക്കെ എന്താക്കും അതാണ്
എന്ത്
ഒരു സാധനം മേടിക്കണമെങ്കി തന്നെ ലെ ഒന്ന് ജീവിച്ച് പോവാൻ വേണ്ടി ഇപ്പൊ മാസം ഒക്കെ എത്ര ചെലവാണ് ആഹഹ ഒരാൾക്ക് തന്നെ ജീവിക്കാൻ വേണ്ടി അയ്യായിരം ആ ലെ
ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അതെ ഞാൻ എനിക്ക് വെയ്യ ഞാൻ അവിടുന്ന് പോര എന്നത് ഞാൻ ഒന്നും ഒന്നും സംസാരിക്കാ എനിക്ക് പറ്റില്ല കാരണം നമ്മള് എന്താ വല്ലൊക്കന്നെ ചോദ്യ ചിഹ്നം പോലെ ഇവിടെ വന്ന് എന്ത് ചെയ്യും അതെ ഒരു അറുന്നൂറ് രൂപ ഓ ഒരു ദിവസത്തെ പണി ഒക്കെ ഒന്നും ആവൂല മ്മക്ക് ഒന്നും ആവുല്ല ഡെയിലി പണി ഉണ്ടാവും ആഹ പിന്നെ ഡെയിലി ജോലി ഡെയിലിക്ക് ഡെയിലി പണി കിട്ടാനില്ല ഒരു പണിക്ക് പോയാ ചെിലപ്പോ രണ്ടുിവസം പോയാ മൂന്നു ദിവസം ഉണ്ടാവുല്ലാ അതാ ഇപ്പോഴത്തെ അവസ്ഥ
അതെ
അതെ എന്നാ ശരി
ഉം ശരി എന്നാല്